ഹലോ
ഹലോ
ആഹ് പറയൂ
കേക്കണുണ്ടോ
ആഹ് കേക്കാണ്ട്
എന്താ ചെയ്യണേ
എന്തോ വൈകുന്നേരൊക്കെല്ലേ ചായൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കായിരുന്നു.
അയ് ശരി ചായ കുടിക്കണ പരിപാടിയൊക്കെ ഉണ്ടോ
ഓ
ചായക്കെന്തേർന്നു
ചായക്കെന്താ ബട്ടൂര
ഭട്ടൂരേ ആര് ഇണ്ടാക്കി
ഭട്ടൂരാ കടേന്ന് വാങ്ങീത് എന്നിട്ട് നമ്മളീ ചപ്പാത്തി പാക്കറ്റ് വാങ്ങാൻ പറ്റൂലേ
ആഹ്
അതേമാരി ഭട്ടൂര വാങ്ങാ ഇന്നിട്ട് കറി ഇന്നിട്ട് പൊരിച്ചാ മതി ബൂരി പൊരിക്കണമാരി പൊരിക്ക്യ
എന്നിട്ട് അ അതും ചായേം മാത്രോ
അത് രാവിലെ ഉണ്ടാക്കിയതായിരുന്നു അപ്പൊ കുറച്ച് സാധനം ബാക്കിണ്ടായിരുന്നു അപ്പ വൈകുന്നേരത്തിനും ഉം. അവിടെ എന്ത് ചെയ്യുന്നു ചായ കുടിക്കണ ?
ചായ കുടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല പക്ഷെ ക്രീം. കൂടുന്നത്.
ആഹ്.
അപ്പൊ അത് അതിന്റെ ഡേറ്റ് നാളെ കഴിയും. അപ്പത് കണ്ടപ്പം കഴിച്ചു.
ചോദിച്ചാ.
അല്ല കുറേണ്ടായിരുന്നോ.
അതെ.
ഒര് അഞ്ചാറെ ഏഴെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു അപ്പ അത് ഒരു മൂന്നെണ്ണം എല്ലാർക്കും കൊടുത്തു. പിന്നെ ബാക്കിയുള്ളത് ഉം ബാക്കിയുള്ളത് തിന്നു ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട്.
എന്താണ് നല്ല സൗണ്ട്.
കിളീന്റെ സൗണ്ടാ കാറ്റടിക്കണ സൗണ്ടാ ആഹ്. ടെറസിന്റെ മേലെ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാ.
ടെറസിന്റെ മേലെ കാറ്റു കൊള്ളാനോ.
ആഹ് നല്ല കാറ്റുണ്ട് ഇവിടെ. മഴക്കാറുണ്ട് അപ്പൊ നല്ല കാറ്റുണ്ട് അല്ലേലും ഇവിടെ നല്ല കാറ്റ്. ഇവിടെ നല്ല അടിപൊളി ക്ലൈമറ്റാ.
ഓഹ് നമ്മടെ നാട്ട്ത്തെ ക്ലൈമറ്റ് ഒന്നും പറ്റില്ല അപ്പൊ.
ഉം നാട്ട്ത്തെ നാട്ടിലെ മഴയാമ്പോഴേള്ളു ഇഷ്ടം. ഇവിടെ മഴ ഇല്ല അതാപ്പോ പ്രശ്നം അല്ലെങ്കി ഇവിടെ വൈകുന്നേരം ഇവിടെ അടിപൊളിയ ഇവിടെ സ്കൈയൊക്കെ നല്ല രസാ കാണാൻ.
ആഹ്
നല്ല സൂപ്പർ സ്കൈയ വീട്ടിന്ന് നോക്കിയാ സ്കൈ ഒന്നും കാണില്ല.
അങ്ങനത്തെ കാട്ടിന്റെ ഉള്ളില്ല
അല്ല ടൗണിന്റെ ഉള്ളില്ല അതുകൊണ്ടാണ് സ്കൈ കാണതെ വെറും ബിൽഡിങ്ങ് ഉള്ളു പിന്നെ കൊറേ മരങ്ങൾ ഇണ്ടായോണ്ടേ. ആകാശം നേരെ കാണില്ല പിന്നെ മറ്റേ വീടിന്റെ വീടിന്റെ ടെറിസിന്റെ മോളില് മറ്റേ ഓടിട്ന്നു അപ്പൊ പിന്നെ മുളിന്ന് ടെറസിക്ക് നോക്കിയാൽ അങ്ങ്ട്ടും കാണില്ല.
അപ്പൊ സിറ്റിയിലാണ് അപ്പൊ ഒരു കുണ്ടിലാണ്ല്ലെ.
കുണ്ടിലല്ല സിറ്റിന്റെ നടുലാണ്
അയ്ശരി ഓഹ് നമ്മള് പിന്നെ ഹൈവേന്റെ നടുല്ല നമ്മള് പിന്നെ ഒരു നാട്ടിൻപുറമാണ്
കാട്ടുമുക്കിലാ
കാട്ടിമുക്കല്ല നാട്ടിൻപുറം.
ആഹ് ഈ നാട്ടിൻപുറം എന്ന് പറഞ്ഞാ
നാട്ടിൻ പുറന്ന് പറഞ്ഞ എന്താ ഈ മാപ്പറം കാടൊന്നല്ല എന്നാലും അത്യാവശ്യം കോറച്ച് തിരക്കുന്നൊക്കെ മാറി നമ്മള് മാത്രമുള്ള കുറച്ച് സമാധാനത്തോടെ നിക്ക്ണ അപ്പൊ പിന്നെ നല്ല രസല്ലേ പീസ്ഫുളിയിട്ട് മറ്റേത് ഈ ഹൈവേന്റെ അവിടെന്നൊക്കെ പറയുമ്പോ എങ്ങനെ
ഏഹ് ഓഹ്
മറ്റേ ഇത് ഹൈ കൊരങ്ങമാരടക്ക ഇടക്ക്‌ ഒക്കെ ഇങ്ങനെ വരുന്നെ കാണാ
അപ്പൊ കാട്ടിന്റെ ഉള്ള തന്നെ കാട്ടിന്റെറെ ഉള്ളിലല്ലേ കുറഞ്ഞമാരൊക്കെ വേര
അതീ വേനക്കാലൊക്കെ ആകുമ്പോളെ മറ്റേത് ഇപ്പൊ ഈ ഇത് പിന്നെ മഴക്കാലൊക്കെ അപ്പൊ മറ്റേ ഈ ചൂട് സഹിക്കാൻതാ പറ്റും ആനെന്നുല്ല എന്താ ഇത് വയനാടോ വയനാടും അട്ടപ്പാടിയും ഒന്നാലല്ലോ അതൊന്നും വരില്ല ആഹ് മൈൽ ഇഷ്ടം പോലെണ്ട്
ആഹ് മയിൽപിലി കിട്ടല് ഉണ്ടാ
ഏയ് കിട്ടലൊന്നുല്ല നമ്മളി പെറുക്കാൻ പോകൊന്നുല്ല
അവ കൊറച്ച് മയിൽപ്പീലിക്കെ എടുത്തച്ചുടെന്നെ
എന്നിട് ഇപ്പൊ എന്തിനാ
എന്നിട്ട് വെറുതെ
ഞാൻ കൊറേ മൈൽപീലി എടുത്ത് വെച്ചിട്ട് ഇപ്പൊ എന്തിനാ
മൈൽപ്പിലി ഒരു ആവശ്യം ഒള്ളോർക്കൊക്കെ കൊടുക്കാലോ
ഓ നമ്മളോട് അയിന് ആരും ചോദിച്ചുരിലൊന്നില്ല
എന്നാലും വെറുതെ എടുത്തചൊ ഇനിപ്പോ അഥവാ ആരെലൊക്കെ ചോയിച്ചു വന്നാലോ
ഉം ഇപ്പൊ അത് പെറുക്കാൻ പോകണ്ടെ ഇനിപ്പോ
ആഹ് വെറുതെങ്ങനെ കാട്ടുകുടെ കൂടെ ഇങ്ങനെ നടക്കാൻ പോകുമ്പോ പൊർക്കിയ മതി
എന്ത് കാട്ടിക്കൂടി ഞങ്ങള് കാട്ടിലൊന്നുല്ല അയിന്
ആഹ് കാട്ടില്ലല്ലെങ്കിൽ തൊടി കൂടെ തൊടി കൂടെ മുരിങ്ങന്റെ ഇല പൊട്ടിക്കാനൊന്നും നിങ്ങള് പോവലില്ല
ആഹ് അതൊണ്ട് മുരിങ്ങന്റെ ഇല അയിന് തൊടി കൂടെ തൊട്ട നമ്മളെ മുറ്റതന്നെ അപ്പൊ പിന്നെ കാട്ട് കൂടെ പോയി പൊട്ടിക്കേണ്ട അവസ്ഥന്നില്ല
അപ്പൊ പറമ്പൊക്കെ ഇണ്ടോ അവിടെ
ആഹ് കൊറച്ചൊക്കെ പറമ്പ് ആ ഇണ്ട്
മറ്റേ പറങ്കി മാങ്ങയൊക്കെ ഇണ്ടാണോ അവിടെ
ആഹ് പറങ്കി മാങ്ങ അവടെ വെച്ചിരുന്നു പക്ഷെ ഇണ്ടായിട്ടൊന്നുല്ല ഉം ഇങ്ങൾക്ക് എങനെ അവിടെ തൊടിയും വെളപ്പും കൃഷിയൊക്കണ്ടൊ?
തൊടി ചെറിയൊരു തൊടിണ്ട് അവടെ കൊറേ തെങ്ങും കഴുങ്ങും പിന്നെ അ ചപ്പോ കൊറേ മറ്റേ ബഡ്ഡീതെ വെറൈറ്റി മേങ്കോസ് ഉണ്ടാവില്ലേ. വെറൈറ്റി വെറൈറ്റി മാങ്ങാ ആഹ് ഒര് ഒരു കൊല്ലം കൊണ്ട്ണ്ടാവ്ണതോ രണ്ട് കൊല്ലം കൊണ്ട്ണ്ടാവ്ണതോ
അത് സേ
ആഹ് അപ്പ അത്ണ്ട് പിന്നെ രണ്ട് മൂന്ന് അടക്കാപഴത്തിന്റെണ്ട്.
ഓഹ്.
ആഹ് ചെറ്തായിട്ട് ചെറ്തായിട്ട് ആകെ കൊർച്ച് സലോണ്ട്. ള്ള ചെടി മൊത്തൊണ്ട് പിന്നെ ഈ കാനലായിട്ട് ഒന്നും ഉണ്ടാവൂല്ല ന്ന്ട്ട് മറ്റേ സപ്പോട്ടേന്റെ മരൊക്കെണ്ടായിരുന്നു ന്ന്ട്ട് അതൊക്കെ മുർച്ചു ഒന്നുണ്ടാവായിട്ട്. അഅ്‌ വല്ല്യ മരാർന്നു ന്ന്ട്ട് പിന്നെ അഅ്‌ മുർച്ചു. സപ്പോർട്ട ഒന്ന്ണ്ടാ ഒന്ന് രണ്ടെണ്ണംക്കെ ഉണ്ടായിര്ന്നുള്ളൂ പക്ഷെ അത് കിട്ടീറ്റൊന്നുല്ലാ. പിന്നെ അഅ്‌ ഇണ്ടാവാതെ കൊറേ കാലായിട്ടും അഅ്‌ ഇൻണ്ടാവാതെ കണ്ടപ്പോ പിന്നെ അത് മുർച്ചു.
അത് ശേരി.
പിന്നെ മാങ്ങ മരണ്ട് രണ്ട് മാ രണ്ടും മാങ്ങണ്ട് ആഹ്.
ഉം.
പക്ഷെ കൊർച്ച് മാങേള്ളൂ കൊറെ മാങേന്നുല്ല.
നിങ്ങള് ഇത്ര ആൾക്കാര്ണ്ടായ്റ്റും മാങ്ങതിന്ന്
ഞങ്ങള് ന്നാല് അഞ്ചാൾക്കാര്ണ്ട് വീട്ടില്.
ഓഹ് ന്നാ കൊർച്ച് പോരേ.
ആഹ് പക്ഷെ അതൊക്കെ ഫുള്ള് മോൾലാണയ് ഫുളള് കിളീള് കൊണ്ടൊവും. അപ്പൊ അത് താഴ്ത്ത്ള്ള കൊർച്ചോള്ളൂ കിട്ട്ആ ന്നല്ല മോൾളാ. അപ്പ അങ്ങനെ കിട്ടുന്നുല്ലയ്മന്ന് പിന്നെ പഴുത്ത് കയ്ഞ്ഞാ തീരിം കിട്ടില്ല ഒക്കെ കിളീള് കൊണ്ടോവും.
ഓഹ്. ഞങ്ങള് പിന്നെ ഇവടെ ഒരു സാനക ഞങ്ങളിവിടെ ഡ്രാഗൺ ഫ്രൂട്ടഒക്കെവളർത്ത്ണ്ട്
ഡ്രാഗൺ ഫ്രൂട്ട് ത് ന്നണ്ണു പ്രാക്ഷേ ഇന്റെരു ഫ്രണ്ട് വന്നപ്പോ ഈ കൊട്ന്നന്നു ഡ്രാഗൺ ഫ്രൂട്ട്. ന്ന്ട്ടഅത് ഒന്നിങ്ങനെ അമ്മയ്ക്കും കൊട്ത്തു ഒന്ന് ഞാന് കയ്ക്കുയും ചെയ്തു അമ്മ പർഞ്ഞു നല്ല ടേസ്റ്റ് ണ്ടായിന്നൂ പർഞ്ഞു.
അത് ശെരി ഇവടെ പിന്നെ അച്ഛം ണ്ടാക്ക്ണ്ട്.
ഉം അച്ഛം കൃഷി കാര്നാ?
അച്ചൻ കൃഷിക്കാര്നൊന്നുല്ല അച്ഛന് പക്ഷേ കൃഷി ചിയ്യാ ഇഷ്ടാണ്. അതൊണ്ട് കൊറെ സാനങ്ങള് ഞമ്മള് തിന്നാൻ ഇഷ്ടാണ്.
തിന്നാൻ മാത്രഒള്ളു ഇഷ്ടല്ലേ പണിട്ക്കാ ഇഷ്ടല്ലാ.
പണിട്ക്കോക്കയ്യും പണി പർഞാ ഇട്ക്കായികന്നുല്ല.
പർഞ്ഞിട്ട പണീള്ട്ക്കാ കണ്ടർഞ്ഞ് അച്ഛന്റെപ്പം സഹായിക്കാം പോണ്ടേ.
അച്ഛന് പിന്നെ ഇങ്ങനെ ഒറ്റക്ക് ചെയ്യ്ണാ ഇഷ്ടം ഒരാളെ എ എൽപ്പാക്ക് അച്ഛന് അങ്ങനെ ഇഷ്ടല്ല ഒറ്റക്ക് ചീത്ഇണ്ടാക്കുന്നാ ഇഷ്ടം.
ഉം.
അതുകൊണ്ട് ഇവടെ കൊറെ അങ്ങനെണ്ടാവും ഡ്രാഗൺ ഫ്രൂട്ട് സപ്പോട്ട അത് ത് സാതനങ്ങളൊക്കേണ് ഉം ട്രാഗൻ ഫ്രൂട്ട് ഇപ്പൊ ഒരു രണ്ടു വരി പൊട്ടിച്ചു ഒരു പത്തിരുവത്തഞ്ചെണ്ണം പൊട്ടി പിന്നിപ്പ അടുത്തതാ പിന്നിം ണ്ടാവലൊടങ്ങിയണ്ണു.
എന്താപ്പോ ഒരു വട്ടണ്ടായി കയ്ഞ്ഞിട്ട് പിന്നെള്ളൂണ്ടാവാ?
ആ അത്ങ്ങനെ കൊറച്ച് നമ്മളിപ്പോ ഇത്ണ്ടാവണിൽ കൊറച്ച് പൂവാദ്യം വരിയും ഇൻ്റ പൂവിരിഞ്ഞ അത്ണ്ടായുമ്പ തന്നെ ചെറിയ മുട്ടള് മാരി തൊടങ്ങും അപ്പത്തിനും അത് വല്താവുമ്പ ത്തിന്നും ഇത് പൊട്ടിക്കാനാവും പിന്നഅങ്ങനങ്ങെനെ അങ്ങനെ വേര്യയ്യാ പിന്നെ ഇപ്പ പിന്നെ അയിന്റെ കാലം കൂടി ആവൊണ്ട് ഇ പിന്നെ അന്റെ സീസൺ അല്ലേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റിം റംബൂട്ടാന്റ ഒക്കെ ആ റംമ്പൂട്ടാൻ വെച്ചിട്ട്ണ്ട്
അവടെ വെച്ചണോ
ആഹ് ഇവിടെ വീട്ടില്ണ്ട്
ഏ ഏത് മറ്റേ മഞ്ഞേ ചോപ്പോ
ചോപ്പ് സാധാ ഞാമ്മളെ റംമ്പൂട്ടാൻട് മഞ്ഞൊന്നും അല്ല അ ആത് ഇണ്ടാവോന്നാവോ റമ്പൂട്ടാൻ പറ്റുന്നാവോ
മറ്റേ രണ്ടു കൊല്ലം കൊണ്ട്ണ്ടാവണതാ
അതോന്നും ഇക്കാറില്ലേ അതൊക്കെ വെച്ച ആൾക്കറുള്ളൂ എത്ര കൊല്ലംക്കോണ്ടാവണാണെന്നോ
ചോയ്ക്കാലൊന്നും ഇല്ലാവോ ഉണ്ടാവുമ്പോ അടുക്കളയില്ല പച്ച കൊണ്ടരുപോ ആ അതവിടുന്നാഇണ്ടായേ ചോയിക്ക്ണ്ടാവൂല്ലേ
നമ്മള് വെച്ച് കഴിഞ്ഞിട്ടില്ലേല്ലോ നമ്മളറിയൊള്ളു
ആ തായത്തിക്ക് ചാട്ണ്ട്
അത്രയും കാറ്റുണ്ടോ
ഉം നല്ല കാറ്റ്ണ്ടന്ന് ഉം
അത് ശരി അപ്പൊ രാവിലെക്കെ വെയിലായിരുന്നു അതോ മഴയിരുന്നോ മഴകാറ് ഇതേപോലെ ന്നെയായിരുന്നു
ഏയ് രാവിലെ നല്ല വെയിലായിരുന്നു പ്പൊ രാവിലെ എന്നും നല്ല വെയ്‌ലാ
ഏ അപ്പൊ അടെ വെള്ളം കാര്യങ്ങളൊക്കെ എങ്ങനെയാ
വെള്ളം ബോർവല് ബോർവല് അ അണ്ടർഗ്രൗണ്ടില് ബോർവെല് കുത്തീയിട്ട് അണ്ടർഗ്രൗണ്ട്ന്ന് ടാങ്ക് ന്ന് മോളിക്ക് വെള്ളം വരും
അടിന്ന് മേലയ്ക്ക് വെള്ളം വരൂല്ലേ
ആഹ് അടീന്ന്മേലക്ക് ഒക്കെ വെള്ളം വരും
അതെങ്ങനെ അപ്പ നിങ്ങള് ഹോസ്റ്റലാതോ
ഞങ്ങള് പിജിയ ഉം ഹോസ്റ്റല ആയിരുന്നു ആദ്യം പിന്നെ ഹോസ്റ്റൽത്തെ ഫുഡ്ഒന്നും റെഡിഇല്ല പിന്നെ റെൻ്റ് അത്യാവശ്യണ്ട് നല്ല ഫുഡും കഴിക്കാൻ പറ്റില്ല പിന്നെ അത്യാവശ്യം പോവാനുംണ്ട് രാത്രി വരാനും പോവാനൊക്കെ നല്ല ബുദ്ധിമുട്ടാ അപ്പൊരു നാൽ ര് മാസം നിന്നിട്ട് പിന്നെ ഇങ്ങട്ട് പോന്നു പക്ഷെ രസേർന്ന്ട്ടോ ഹോസ്റ്റലില്
ആ
എല്ലാരും ഉണ്ടാവുമ്പോ സീനിയഴസും ജൂനിയേഴസും റാഗിങ്ങും എല്ലാം വൈ ഡേ ആഹ് കൊറേ ആൾക്കാര് എല്ലാരും ഒപ്പല്ലേ എന്നാലും പക്ഷെ അതില രസം ന്താ വീടും കൊഴപ്പൊന്നില്ല രസംതന്നെ
ആഹ് സ്കൂൾക്ക്‌ എന്താ പരിപാടി ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട്
ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ ഞങ്ങളെ ഫെയർവെല്ലായിരുന്നു ഞങ്ങക്ക് ശനിയാഴ്ച വെച്ചേരുന്നത്
ആഹ്
ഫെയർവെല്ല് മാറ്റി ഇനിയിപ്പ ഫെയർവെൽ എന്നാന്നാവോ ഉം ഇനിയിപ്പ എക്സാമിന്റെ ടൈം ടേബിള് വന്നിട്ടുള്ളൂ ഫെയർവെല്ലിന്റെ ഡേറ്റ് തീരുമാനിക്കുകാന്ന് പറഞ്ഞു
അത് ശരി.
തെന്നെ
ഇയാൾ എങ്ങനെ പഠിക്ക്ണ കൂട്ടത്തിലാ?
കൊഴപ്പല്ല അത്രേ ഉള്ളൂ അല്ലാതെ പെ പടോന്നുല്ല.
ഉം ഇന്നാലും പഠിക്കില്ലേ. സപ്ലി ഒക്കെ ഉണ്ടോ ഇതിന്?
ഹേയ് സപ്ലി ഒന്നുല്ലാ.
ഓഹ്
ഉം. ഏയ് ആഹ് കുഴപ്പല്ലാതെ പോണ് ണ്ട് ഇങ്ങനെ പാസ്സായി പാസ്സായി പോയാ മതി.
ഉം
വേറെ ഇനിയിപ്പ രാത്രിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിണോ അതോ,
ഫുഡൊക്കെ വീട്ടിന്ന് വരുമ്പോ കൊടുന്നത് ണ്ട്. ചപ്പാത്തി ണ്ട് ചപ്പാത്തിയും ചിക്കനും.
ഈ കൊണ്ട്ര്ണത് എത്രീസോടും?
കൊൻൻ്റ്ണത് ഒരു ഒന്നൊന്നരാഴ്ച ചെലപ്പോ ഓടും അല്ലെങ്കി ഒരാഴ്ച എന്തായാലും ഓടും.
ഏഹ്.
ഉം ഹും. അല്ലെങ്കി പിന്നെ ചി ക്കൻ ബാക്കിണ്ട്ന്ന്ണ്ടെങ്കി പിന്നെ അങ്ങനെ പാസ്തെ സാലഡ്ല് ഇടേ അങ്ങനെ എന്തെലൊക്കെ.
അങ്ങനത്തെ തട്ടി കൂട്ട് ഏഹ് അത് ശരി.
കൊടുന്നതൊക്കെ കഴിയാതെ പിന്നെ പ്പ ചോറ് ണ്ടാക്കീട്ട് വാക്കി കളയണ്ടേ. കഷ്ടപ്പെട്ട് ഏറ്റി കൊടുന്നത് കളയണ്ടേ. തിനൊന്നും കളയില്ല.
ഓഹ് ഓഹ്.
ചോറ് തിന്നാതെ ഇങ്ങനെ കൊണ്ട്രണ സാധനങ്ങള് ങ്ങനെണ്ടാക്കും. ഇന്ന ശരിട്ടോ.
ആഹ് ശരി ശരി.